ഹല്ലെ ഹലോ
ഹലോ
ആഹ എവിടെയാണ് ഒന്നും കേൾക്കില്ല ഹ് ഹ് ഉ ആ എന്താ വിശേഷം
നല്ല വിശേഷം
ഉം ഉറങ്ങാണോ ഉറങ്ങണീറ്റതാ ഉം ഉം ഉച്ചക്ക് ഒറങ്ങാറില്ലല്ലേ
കുട്ടിഅവോണ്ട് ഉറങ്ങാനൊന്നും പറ്റൂല
ആ ചെറിയ ചെറിയ കുട്ടികൾ ഉണ്ടാവും ല്ലേ
ആ
ഉം
ഉം
പിന്നെ എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചാ
ഉം കുട്ടികള് സ്കൂളിൽ പോവാ വരാനായാ
വരാനായിട്ടില്ല ഒരു നാലരക്ക എത്തൊള്ളൂ
അതെ
നൊള സ്കൂളിപോയി മൂന്നെണ്ണം
ഉം രണ്ടാള് സ്കൂളി പഠിക്കണരല്ലേ ഉം ഇത് ചെറിയ ആളല്ല ചെറിയ ആൾക്ക് എത്ര പ്രായംണ്ട് ഒരു വയസാം
എട്ട് മാസം.
അത അത്രായിട്ടുള്ളല്ലേ.
ഉം
ആ ആ ഉം മക്കളൊക്കെ അടുത്ത തന്നെയാണോ പഠിക്കണത്. വണ്ടിയില് പോണ ഉം പിന്നെ വേറെന്തൊക്കെ വിശേഷം.
നല്ല വിശേഷം
ഉ മഴ കണ്ടവിടുക്ക്.
മഴ ഒന്ന് രാവിലൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് നേരം വരെക്കെ ഉണ്ടായിരുന്നു. ക്കാം പ തോർണ്ക്കണു
ഉം ഉം പിന്നെന്താ വീട്ടില് വിശേഷങ്ങള്.
നല്ല വിശേഷം.
ആ എന്തേന ഒന്ന് സ്പെഷ്യല് ഫുഡ്.
ഫുഡ് സാധാ ചോറും മീൻക മീനും. മീൻ പരിച്ചതും കുമ്പളളങ്ങ കറിം
ആഹ മീനൊക്കെ കിട്ടുവല്ലോ അവിടെ. മീനൊക്കെ നല്ല വലണ് ഇപ്പോ.
ഉം
മീ നിങ്ങൾക്ക എന്താണ് മറ്റേ പുഴക്കെ കടല് ആ ഭാഗൊക്കെ ആണോ?
ഏ
അന്നുല്ലല്ലേ. തോട് അങ്ങത്തെ അങ്ങനത്തെ സ്ഥലംഒന്നല്ലല്ലേ?
തോടൊക്കെ ഉണ്ട്.
ഉം ഉം കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്?
കൃഷി ആട് കൃഷിയുണ്ട്.
ആ മറ്റേ ആട്, പശു അങ്ങനെ ആ പശുണ്ടാ? ഉം ആട് ഉം ഉം പിന്നെ കോഴി അകട ഉണ്ടോ?
ഇല്ല
ഇല്ലല്ലേ ഉം പിന്നെ വീട്ടിൽ ആരാ ഉള്ളത്? മ്മാ ഹസ്ബൻഡ് നാട്ടിലാണോ?
ആഹ് നട്ടിലാണ്.
ഉം ഉം ഉമ്മണ്ടാ? അമ്മായിയമ്മഒക്കെ ഉണ്ടോ? ഉം ഉം ഉം ഉം
പിന്നെ വേറെന്താ എന്താ ഫുഡൊക്കെ എങ്ങനെ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ബിരിയാണി, മന്തി ന്തി അങ്ങനത്തൊക്കെ ഉണ്ടാക്കനറിയോ? ഷവർമ്മ
ഒക്കെ ഉണ്ടാക്കാനൊക്ക അറിയും.
അതല്ലേ ഉം പെരുന്നാളായിട്ട് ടൂറൊക്കെ പോയാ
ടൂറൊന്നും പോയിട്ടില്ല.
ഇല്ലെ. ടൂറ് പോവാനൊന്നും ഇഷ്ടല്ലെ.
ഇഷ്ടല്ലായില്ല പോകാൻ പറ്റാത്തോണ്ടാണ്. ചെറീയകുട്ട്യേളെ.
ചെ ചെറീയ കുട്ടി ആഹ് ആ ആ ഉം
അവൾക്ക് ഭക്ഷണം ഒക്കെ ഇങ്ങനെ കൊടുക്കണല്ലേ?
അഹ് ആ ഇഞ് എന്താഞ് വൈകുന്നേരത്തെ കുട്ട്യേൾ വരുമ്പോൾക്ക് ഭക്ഷണം ഇണ്ടാക്ക ഇങൾത് സ്പെഷ്യല്?
സ്പെഷ്യലൊന്നുല്ല ചായക്ക് ഇന്നെങ്കിലും അപ്പൊ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കി കൊടുക്കണം.
ഉം ഉം ഉം ഉം എത്രയിലാപഠിക്ക്ണെ മക്കള്?
ഒരാള് നാലാം ക്ലാസ്സിലും
ആഹ് അടുത്തെന്നേണോ സ്കൂളൊക്കെ പോവാനുള്ളൊക്കെ അടുത്തന്നെ വണ്ടിയിലാപോണത്?
പോവല്ണ്ട് ഷാർജ
ആ ആ നിനക്ക് വണ്ടി യാത്രയും പിന്നെ ഡ്രൈവിങ്ങ് ഒക്കെ അറിയൊ?
ഡ്രൈവിങ്ങ് ഒന്നും അറീലല്ല? ആ ആ കുട്ടി വലുതായിട്ട് വേണ്ട്യേരുല്ലേ പഠിക്കല്. എന്തു മക്കളാണ്?
രണ്ടാണ്. അത് പിന്നെ
കുട്ട്യേള് എന്ത് എന്ത് കുട്ട്യേളാ?
രണ്ടാങ്കുട്ട്യേളും ഒരു പെണു ഒരു പെൺകുട്ടി.
ഇപ്പത്തതാണ് പെൺകുട്ടി?
ആഹ് അല്ല ഇപ്പത്തതാൺകുട്ട്യാണ്.
ഉം ഉം ഉം ഉം
ഇങ്ങളോ?
ഉം ഇക്ക് മൂന്ന് മൂന്നാൺ കുട്ടികളാണ്.
ഉം
കുട്ട്യോളൊക്കെ ഉം. തൺ. മൂന്നാങ്കുട്ട്യേള. എ മ്. മൂതോനും പണിക്ക് പോണ് ഇണ്ട്. രണ്ടാ തോൻ. ഡിഗ്രി സെക്കൻഡ്ഇയറാണ്. മൂന്നാമതോന് പത്താം ക്ലാസിലാണ്. അവനൊക്കെ പിന്നെന്ത്ണ്ട്. സ്ഥാപനത്തില് പഠിക്ക്യാണ്. വാഫി പഠനം പഠിക്ക്യാണ്. രണ്ടും കൂടീട്ടാണ്. ഡിക്ക് ഉം ഡിക്കി ഇല്യ ഇല്ല. പെങ്കുട്ട്യേളില്ല.
ഉം
ഉം. രണ്ട് മക്കളു അവടെ പഠിക്ക്യാണ്. ഞാനും മുത്തോനും മാത്രൊള്ളു അവടെ.
ഹേ.
ഞാനും മൂത്തോനും മാത്രോള്ളു. അവടെ.
ആ. പ്പ്. മുത്തോൻക്കെന്താ പണി..
മൂത്തോന് കടേലാണ്.
ഉം ഉം
ഉം
അതെ കടയില് ഏഹ് ഫാൻസി കടേല്.
ബേറ്ററി കടേലാണ് രാത്രിയാവുമ്പോ വെരും. രാവിലെ പോവും രാത്രി വെരും ഉം
ഉം ആഹ് ഒരുപാട് കിട്ടോ ഡെയിലി എത്രേ കിട്ടല്?
ശമ്പളം കൊറവാണ് ഇന്നാലു ഏഹ് ആഹ് കൊറച്ചൊക്കെ കിട്ടൂ അതെന്നാണ്
ഉം
ഉം
മ്മ്ഹ്..
പിന്ന എന്താ ഇങ്ങക്ക് വെള്ളക്കെണ്ടാ മഴക്കെണ്ടാടക്ക്.
ആഹ് മഴെക്കെണ്ട് വെള്ളത്തിന് കൊറവൊന്നുല്ല വെള്ള
ഉം ആഹ് പൈപ്പ് വെള്ളാണോ കെണറ് വെള്ളാണോ?
കെണറ് വെള്ളം.
ഉം ഉം
ഇല്ലേ?
പിന്നെ എന്താ? വീട്ടിൽക്കൊക്കെ പോവാറില്ലേ?
ആഹ് പോവാറുണ്ട് ഇങ്ങക്ക് എന്തേലും വർക്ക്ണ്ടോ?
ഇല്യല്ല്യ ഞാനിങ്ങനെ ഓൺലൈൻ വർ. ബിസിനസും പിന്നെ എന്താണ് സ്റ്റാറ്റസ് വർകൊക്കെ അങ്ങൻത്തൊക്കെള്ളു അല്ലാണ്ട് ഇങ്ങനെ പൊറത്തു പോയിട്ട് വർക്ക് ചെയ്യണോന്നുല്ല്യ.
അതെന്ത് വർക്കാണ്?
സ്റ്റാറ്റസ് വെച്ചിട്ട് ഉം കാശ്ണ്ടാക്കണത്.
അയിനെത്രാ കിട്ടാ
അയിന് നമ്മക്ക് ഓരോ വ്യൂസിന് അനുസരിച്ചിട്ടാണ്. പൈസ കിട്ടാ.
ആഹ് എത്ര വ്യൂസാ കിട്ടാ അമ്പത് വ്യൂസായഎന്തേം കിട്ടോ?
നൂറ് വ്യൂസൊക്കെ വേണോ?
ഓഹ് ഓഹ് ഇന്റിലാകെ അമ്പത് വീസൊള്ളുണ്ടാവല്.
ഉം ഉം നൂറ് വീസ് ക്കെണ്ടാവും ഉം
എന്താ ജോബ്?
ഇപ്പൊ എന്തക്കൊ കൊറെ സ്റ്റാറ്റസ് വർക്ക്ണ്ടല്ലോ ഉം പിന്നെ എന്താണ് നൂറ് വ്യൂസ് ത് എമ്പത് വ്യൂസ് അമ്പത് വ്യൂസ് ഉം ഒക്കണ്ട് പിന്നെ എന്താണ് അച്ചാറിന്റെ ഒരു സ്റ്റാറ്റസൊക്കെ കാണണ് ഇണ്ട്.
ഉ
അപ്പൊ അയിന് അതിനും പൈസ കിട്ടണണ്ട്ന്നൊക്കെ പറയണ്ട് ഞാൻ ചേർന്നിട്ടില്ലാ ഇഞ്ഞി അയിലും കൂടി ഒന്ന് നോക്ക്യോക്കണം ആഹ് ഞമ്മക്കൊരു റീചാർജ് ചെയ്യാനുള്ള കാശൊക്കെ ഇണ്ടാവും
ഉം
ഉം
കത്തൊന്നും കിട്ടണില്ലേ
ആഹ്
പിന്നെ മാപ്പള പണിയെടുത്ത പൈസ കൊണ്ട് മാത്രേ പറ്റൂ
ആഹ് എന്താ ജോലി?
പെയിൻ്റിംഗാണെ
ആഹ് പെയിന്റിങ് ആണല്ലേ
ഉം
ഉം പിന്നെ വേറെന്താ വിശേഷങ്ങള് അനിയത്തിമാ- താത്ത അനിയത്തിയൊക്കെ ഉണ്ടാ
ആഹ് എല്ലാരുണ്ട് ഉം ഒന്ന ഇ കൊ ഞൻ കെട്ടിച്ച വീട്ടില്
ലു
സ്വന്തം വീട്ടിലല്ല കെട്ടിച്ച വീട്ടിലാ ഇപ്പൊ ഉള്ളത്
ഉം ഉം
അത്ണ്ട് പിന്നെന്താ
എന്നാ പിന്നെ വേറെ വിശേഷം ഒന്നും ഇല്ലല്ലോ എന്നാ ശരി ട്ടാ
ആഹ് ഓക്കെ അ